കേൾക്ക്ണില്ല്യ
ഹലോ
ആ
കേൾക്ക് കേൾക്ക്ണ്ല്ലേ
ആഹ് ണ്ട്
എന്തൊക്കെ പണിയൊക്കെ കഴിഞ്ഞോ
പണിതാ അടിച്ച് വാരി തൊടച്ചോണ്ട് നിക്കാണ്‌ മക്കളൊക്കെ പോയിങ്ങാണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടേ തുടക്കാണറിയ
ആഹ് ഞാനും തുടക്കന്നെ ഉം
നല്ല മഴയാണ് നല്ല മഴ കാറ്റും മഴയും
ആ ഇ
ഉം അവിടെ എന്താ അവസ്ഥ
ആ ഇത് തന്നെ
ആഹ്
പിന്നെ എന്തൊ
ഉം തെരക്കിലൊക്കെ ആയോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ റെഡിയായോ പറയ ഹലോ ഹലോ ആഹ് ഫുഡ് ആയി കൊണ്ട് നിക്ക്ണു കുറച്ച് ബീഫ്ണ്ട് ഫ്രിഡ്ജില് അയ്ന് താളിപ്പ് ണ്ടാക്കിയിട്ട് ആഹ് ചക്ക കൂട്ടാൻ വെച്ചിട്ട്ണ്ട്. അത് കഴിക്കാൻ വിളിക്ക്ണ് ണ്ടായിരുന്നു ഉമ്മ. ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ് പോന്നതാ
ഹലോ
ഹലോ കേൾക്ക്ണില്ല ആഹ് ഫുഡ് ഏകദേശം ആയി കൊണ്ട് നിക്ക്ണ് ചോറ് വെന്തു ഏ ഹലോ കേൾക്കണില്ല ഇപ്പ കേൾക്കണുണ്ടോ ഹലോ
മയ പെയ്തോണ്ടിരിക്കയാ റേഞ്ചിന്റെ പ്രശ്നം
ആ ആ റേഞ്ചിന്റെ പ്രെശ്നാവും നല്ല മഴയല്ലേ
ആഹ്
ഊമ് മക്കളൊക്കെ സ്കൂളി പോയോ
ഇല്ല മക്കൾ പോക ഒരു മോളുള്ളൂ
ഏഹ് ഒരു മോനുള്ളൂ ആഹ് ചെറുതാവൂല്ലേ
ആഹ് ചെറുത് മൂന്നു വയസ്സായിട്ടുള്ളു
ആഹ് അംഗലവാടീ പോണുണ്ടോ
അങ്കാടി പോയി പറഞ്ഞേച്ചില്ലേ ടീച്ചറ് കൊണ്ടുവരാന്ന് പറയും പറഞ്ഞയച്ചാലു പോവൂല്ല പോവൂല്ലാന്നല്ല പിന്നെ ഇവിടെ ഇവിടെ അടുത്തല്ലേ കൊറേ ദൂരണ്ട്
ആഹ്
അപ്പം പിന്നെ കൊണ്ടേക്കെ ഭയങ്കര റിസ്ക് അല്ലേ പിന്നെ ഹസ് ഹസബന്റൊക്കെ വാണേ രാവിലെ പണിക്ക് പോകൂല്ലേ നമ്മളിങ്ങനെ ന
ആഹ് അമ്മക്ക് പണികളും അതിന്റെടയിലും ഓരോകൊണ്ടാക്കലും എല്ലാം പാട കഴിയൂലല്ലോ
ആ അതു കൊണ്ടോയി നമ്മള് പണി കയിയുമ്പോ പിന്നെയും കൊണ്ടുവരാനായില്ലേ
കൊണ്ടെരാനായി
അപ്പം പിന്നെ ഇൻഷാ അള്ളാ അടുത്ത കൊല്ലം വേ ചോർ സ്കൂളിലു എൽ കെ ജി
ആ ആ സ് ആഹ്
അങ്ങനെ ചേ അങ്ങനെ ചേർക്കാ വിചാരിച്ചെ ഉം
ഒറ്റക്കാ താമസം അമ്മിപ്പിക്കൊണ്ടോ
അല്ല ഇവിടെ കല്ല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷായിട്ടുള്ളു
ആഹ്
അവടെ അമ്മ ഒണ്ട് പിന്നോരു എളയച്ചണൊണ്ട് വേരാറുംയില്ല
ആഹ്
ഉം
കഴിഞ്ഞു വന്നിട്ട് നിങ്ങളൊക്കെ കയിഞ്ഞോ
ആഹ് പണികളൊക്കെ കയിഞ്ഞു ഇപ്പ ഞാൻ തൊടയ്ക്കയാണ്
ആഹ് ചോറും കൂട്ടാനൊക്കായി കാണൂല്ലേ ഉമ്മ വെക്കുവോ
ആഹ് ഇമ്മ വെയ്ക്കും പക്ഷേ ഇന്ന് ഫുഡ്ഡുണ്ടാക്കിയില്ല ഇന്നു പാർസ് ഇന്ന് പാർസലാണ് ഇന്നു വീട്ടിൽ വിരുന്നുകാര് വെരുണ്ട് എന്റെ അനിയത്തീം-
ഇത്‌ ആവുംയില്ലേ
ആഹ് ഇന്റെ അനിയത്തിയും പിന്നോളെ അവിടുത്തെ ഇമ്മിയും നാത്തൂനും ഒക്കെ വരുണ്ട് അപ്പൊ പിന്നെ അല്ല ചെറിയൊരു സൽക്കാരം.
ആഹ്
അപ്പ പിന്നെ ആഹ് കല്യാണം കഴിഞ്ഞിട്ടിപ്പൊരു വർഷായിട്ടുണ്ടാവും ഓളിതുവരെ ഇങ്ങോട്ട് വന്നീല്ല ഫസ്റ്റടൈം അവള് ഓളെ ഓളു വന്നണ് അവള് സ തക്കാറണ്ടാക്കി പോളന്ന് വന്നന വീട്ടാര് വന്നില്ലേനി അപ്പൊ ഇങ്ങനെ അവര് വെരാനുണ്ടോ പിന്നെന്ന് പൊറത്തൂന്ന് ഫുഡ് കൊണ്ട
മന്തി കൊണ്ട് വരാവൂല്ലേ
തി കാടീം വീട്ടിലെ കാടീം കോഴീം അല്ലാത്തപ്പ എന്താ
ആഹ് ആഹ് ഹസ്ബന്റിന് എന്താ പണി
ഹായ്‌
ഹസ്ബൻഡിന് എന്തുണ്ട് പണി?
ഹസ്ബൻഡ് ഹസ്ബൻഡ് കടേലാ സാധാ കൂലിപ്പണി തന്നെ കൂലിപ്പണി തന്നെ
ആഹ്
അത് ഉം പിന്നെ എന്താ കറണ്ട് ഒക്കെ ഒണ്ടോ അവിടെ ഇവിടെ കറണ്ട് ഒന്നുംയില്ല
ഇവിടേം കറൻ്റ് പോയി കാറ്റടിച്ചപ്പോ
ആ ഇവിടേം കറൻ്റ് പോയി
പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോ കറണ്ട് പോയാല ബുദ്ധിമുട്ട്
ആ ബുദ്ധിമുട്ടില ഫുഡ ഒന്നും ഇണ്ടാക്കാല്ലാത്ത കൊൊണ്ട് കുഴപ്പില്ല
ആഹ് ഉണ്ടാക്കാൻ ഇല്ലാത്തോണ്ടെ ആ ചതവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോളാണ് ഇടങ്ങേറ്
ആഹ പിന്നെ രാവിലെ കാട ക്കും ീക്ക ക്കള് ചത ഇതൊക്കെ രാവിലെ ഉണ്ടാക്കിയാണ്ട് മസാല കൂട്ടി വെച്ചീന് ആ ഫ്രിഡ്ജില് വെച്ച്ന് അപ്പപിന്നെ വല്യ കൊഴപ്പയില്ല
ആഹ
ഇനി അത് എടുത്ത് പൊരിച്ചാ മതി
ആ ചി - ചിക്കനൊക്കെ സാധാപോലെ ഇത് മസാല കൂട്ടുക കോൺഫ്ലവറൊക്കെ ഇട്ടിട്ടാണോ
ആ കോൺഫ്ലോർ ഇടും അല്ലാ ഞങ്ങള് ഒറ്റക്ക് ആണെ- ഞാൻ അങ്ങനെ ഒന്നും ഇടുല സാധാ മഞ്ഞളും മുളകും ഞാന് ഇടുളു
ആം
ഉം ഇപ്പൊ ഓല് വരുന്നോണ്ട് ഞാന് കോൺഫ്ലോറ് - അതേപോലെ സോയാ സോസ്- അങ്ങനത്തെ അ ആ സോയാ സോസ് കൂട്ടി വേറെ ടേസ്റ്റ് ഉണ്ട് അത് സോയാ സോസ് ഉ- നമ്മള് ബീഫ് ചില്ലിക്കെ ഇണ്ടാക്കുമ്പോ ആ തൈര്- തൈര്യല്ലേനെ അപ്പൊ ഞാനിന്ന്- സുർക്ക ചേർത്തി എന്ത്
മുട്ട മുട്ട
മുട്ട കൂട്ടലില്ല
ആഹ് ഇപ്പൂട്ടിയ നല്ലൊരു നല്ല ഒരു സോഫ്റ്റ് ആയിട്ടും- അപോലെ ഒരു എന്താ പറയുക നമ്മളൊ ഒരു ബ്രോസ്റ്റിന്റെറെ ഒക്കെ ആ ഒരു ഇതിലടെ കിട്ടും
എങ്ങനെ
എന്ത കേച്ചെ
ഇനി താ ഉ മഴയല്ലെഞ്ഞിഅലക്കാൻ ഇറങ്ങണം കുളിക്കണം
ഏ ഫുഡ് ക്കെ ഉണ്ടാക്കി കയിഞ്ഞോ
ആഹ് ഫുഡ്- ചക്ക കൂട്ടാൻ ഉണ്ടാക്കിട്ടുണ്ട് പത്ത് മണിക്ക് തിന്നാൻ വേണ്ടിട്ട് ലാസ്റ്റ് ചക്കയാണ് അപ്പൊ അതങ്ങനെ ഇട്ടങ്ങാണ്ട് പിന്നെ താളിപ്പും ബീഫുണ്ട് ഫ്രിഡ്ജില് അത് പൊരിക്കാമെന്ന് വിചാരിച്ച്
ഉണ്ടാക്കിവെച്ചതൊക്കെയാണല്ലേ
ആ ആ ഇന്നൽത്തിണ്ട് ഇന്നലെൻറ വീട്ടിൽ പരിപാടി ഉണ്ടായപ്പോ ഞാനും കുട്ടികളൊക്ക അങ്ങോട്ട് പോയപ്പോൾ
ഉം സ്വന്തം വീടക്കാരല്ലേ ഒറ്റക്കായിക്കാരല്ലേ
ഇല്ല ഇല്ല ഉമ്മൻഡ് ഇപ്പണ്ട് എന്റെ മൂന്നുട്ടിയോളും ഹസ്ബൻറ്റും
വേറെ ആരുല്ലേ എളച്ചന്മാരും മൂത്ത നാത്തൂന്മാരൊന്നുല്ലേ
നേരതാഴണ്ട് മൂത്തച്ഛന് നാതൂൻ പാലക്കാട് കെട്ടിച്ണ് മൂന്ന് കുട്ട്യേള്ണ്ട് താത്താക്ക് ഓര് വെക്കേഷൻ ടൈമ് ൽ ഒക്കെ വീട്ട്ക്ക് പോവല്ല്ലേ അന്റെ വീട്ട്ക്ക്
കേൾ ഹലോ ആ കേൾക്കില്ലേ
ആ പെരുന്നാക്ക് പോയതേന്നു
ആഹ് പോവ്മ്പോ കൊറച്ചീസം നിക്കാവൂല്ലേ
ആഹ് പോവുമ്പോ സ്കൂളൊന്നുംല്ലല്ലോ അപ്പൊ പിന്നെ ഒരു ഇരവീസ്ത്തോളം നിന്നീന് നി പോവ് പിന്നെ പോയിട്ടില്ല പോകണം അടുത്തയ്ച്ച അടുത്തന്നെ ന്നാലും ഒരു മുക്കാ മണിക്കൂർ യാത്രയ്യാണ്ട്
ആഹ് അവിടാരൊക്കെ ണ്ട് വീട്ടില് സ്വന്തം വീട്ടില്
എന്റെ വീട്ടില് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് പിന്നൊരു അനിയത്തിണ്ട്
ആഹ്
പിന്നൊരു അനിയ രണ്ടനിയന്മാരും
ആഹ്
മം മം പിന്നെന്തൊക്കെ
മം ഞാൻ താ
ഇത്ചോറായി ആയിട്ടുണ്ടാവൂല്ലേ
ആ ചോറുറ്റിച്ചിട്ടുണ്ട് ചോറൂ റ്റിവച്ച് ഉം വെണ്ട താളിക്കുന്നുണ്ട് മ്മ ഞാനടിച്ചോരി തൊടക്കാമാണ്ടി അങ്ങനെ പോന്നതാ
തീയൊക്ക മൂട്ടോ
ആഹ് വെർകിലെന്നെ
അട് ഏ അല്ല ചെലോല് ഗ്യാസന്നെകാരം അതാ ചോയ്
ആഹ് ആഹ് അവിടെ എങ്ങനെയാ?
ഇവിടെ ചോറ് മാത്രം തീമൂട്ടിയാണ്ട്‌ ഇണ്ടാക്കും പിന്നെ ണ്ടാക്കൂല
ഏഹ് ബടെ എറചീ ചിക്കനൊക്കെ ഇതിതന്നെയാ വെറകടപ്പ്തന്നെ വെക്കാ ഇപ്പാക്ക് അങ്ങനട് വെ ക്കണം മൺങ്കുടിക്കീല് എറച്ചി വേവിക്കണം ഉം ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വെക്കണം നെയ്ച്ചോറ് അങ്ങനെ വെക്ക ക്കണം അടുപ്പത്ത് ചെമ്പട്ടീല് പക്ഷെ ഞങ്ങള് കാണാതെ കുക്കറില് വെച്ചിട്ട് ചെമ്പട്ടിക്ക് തട്ടൊക്കെ ചെയ്യും കുക്കറില് വെക്കുമ്പൊ വേറൊരു മയാണല്ലോ നെയ്ച്ചോറ്
ഒരു പതണ്ടാവും
ആഹ് ഒര് സോഫ്റ്റ് ആയിട്ട് കിട്ടും മറ്റത് കാണ ഒര് വെർങ്ങലിചോണ്ട് നിക്കണ് നമ്മക്ക് കുട്ട്യോൾക്കൊന്നു കൊടുക്കാന് ആഹ്
ആത് വേവാ വേവാത്ത പോലെണ്ടാവും ഉം
പക്ഷെ കാണാൻ ചൊർക്കാണ് ചെമ്പട്ടീലൊക്കെ വെച്ചാല്
ആഹ് കുക്കറില് വെച്ച നല്ലോണം വെന്ത് നല്ലോണം ഇട്ട് ആവും
ആഹ് ഇനി രാത്രിക്കക്കും ഫുഡെന്നെ ഉണ്ടാവൂലേ കൊണ്ടെര്ണതൊക്കെ ആഹ് ആഹ് അല്ലെങ്കില് വെക്കല്ണ്ടോ രണ്ടു നേരാണോ അതോ ഒറ്റ നേരം വെക്കെ
ഒരു നേരം രാവിലെ
ആഹ് ആഹ് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ പറ്റോ?
ആഹ് ഉപ്പല്യ ഉമ്മാക്ക് പറ്റും ഈ ആണുങ്ങള് ഉണ്ടാവുമ്പളല്ലേ അങ്ങനത്തെതൊക്കെ ഇവടെ ഉമ്മാക്ക് അങ്ങനത്തെ
ആഹ് ഇവിടെ തളപ്പിച്ചു ഊറ്റും അല്ലെങ്കി കമ്മി ഉണ്ടെങ്കി വെക്കും ഉം ന്ന ശരി ന്നാല് ആഹ് ശരി ആഹ്